കേൾക്ക്ന്നുണ്ടോ? ആ എന്തല്ലാ സുഖാന്നോ?
ആ അതെ സുഖായിട്ടിരിക്കുന്നു.
മ് വേറെ എന്താ മക്കളെക്കെ സ്കൂളി പോയോ?
ആ ഒരാൾ ഇവിടുണ്ട്, ഒരാള് സ്കൂളി പോയി. അതവടെ കാലൊന്നും ആ എനിക്ക്
കാല് മുറിഞ്ഞിറ്റാള്ളേ ആ എന്താ എന്താ പറ്റിയേ?
സ്കൂളില് കളിച്ചപ്പം വീണതാ.
വീണത് ഓക്കെ, മ് ആ ഇവടെ പോയി. പോയി.
എത്ര മക്കളാ രണ്ട് പേരുണ്ടോ?
ആ ഓ അവര് അഞ്ചില് അഞ്ചില് അഞ്ചാം ക്ലാസ് ലും എ ഒന്നാം ക്ലാസ്സിലും.
ആഹ ഹ ആ ഇവിടെ അഞ്ചിലും മൂന്നിലുവ.
ആ ഇവിടെ അഞ്ചിലും ഒന്നിലും ആ
ആ
അപ്പൊ എന്താ ഭക്ഷണംെല്ലാം കൊണ്ട പണൊ കുട്ടിയക്ക്
ആഹ് കൊണ്ടു പോണം കൊണ്ടു പോണം രാവിലെ എല്ലാം കൊടുത്തെല്ലാം വിട്ടു ഒരാള് പോയി പിന്നെ രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല കഴിച്ചോ അവിടെ
ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം രാവിലെ മക്കളെ സ് സ്കൂളി പറഞ്ഞ് വിട്ടാ പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കണോല്ലോ കൊറച്ച്
അതെ അതെ അതെ അതെ കൊറച്ച് സമയം ഒര് ആശ്വാസായിട്ട് രാവിലെ പോവും പിന്നെ അം ഒരു ക്ഷീണവ
ശെരി രാവിലേ എണി ച്ചിട്ട് തൊടങ്ങുന്ന അല്ലേ ഇത്
അതെ അതെ അതെ എന്നാ ഇന്ന് രാവിലെ കാപ്പിയും ചോറും ഒക്കെ കറിയൊക്കെ
ആഹ് രാവിലെ പുട്ടാണ് പുട്ടും കടലക്കറിയും
ആണല്ലേ ആ ചോറിനിപ്പം ചോറ് കൊടുത്ത് വിടുകയല്ലേ അതോ
ചോറില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ഭക്ഷണം ന അവസ്ഥ ഉണ്ടല്ലോ നമ്മളെ രാവിലത്തെ അതാന്ന് കൊടുത്ത് വിടല് പിന്നെ വന്നിട്ട് വേണെങ്കില് ചോറ് കഴിക്കും അല്ലെങ്കില് പിന്നെ ചായയും കടിയും അങ്ങനെ എന്തെങ്കിലേലും തിന്നും
പിന്നെയല്ലേ
ആ അവിടെ ചോറ് കൊടുക്കല
ആഹ് ഇവിടെ രാവിലെ ചോറ് കൊടുക്കും അല്ലെ ടീച്ചർ അവിടെ അവർക്ക് പലഹാരം കൊണ്ട് ചെല്ലുമ്പം ടീച്ചറ് ചോയിക്കും അയെന്ന ചോറ് കൊണ്ടുവരാത്തെ ആഹ് ചോറ് ഇല്ലേനു അപ്പം ടീച്ചറ് ഒര് പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കല്ലെ നിങ്ങഴള് വല്ലപ്പോഴും ഒക്കെ ഏ കൊടുത്ത് വിട്ട മതി ചോറ് അപ്പഴ്ത്തേക്ക് പിള്ളാരെ അങ്ങനെ അത് കാരണം ചോറാ കൊടു തുടങ്ങി അല്ല മീൻകറി ഒന്നും അവർക്ക് അവിടെ വെജിറ്റബിളെ കൊടു കൊണ്ടു പോവാൻ പറ്റത്തുള്ളെ പിന്നെ ക്യാരറ്റ് തോരനും സോയാബീന്റെ കറിയും കൂടെ കൊടുത്ത് വിട്ടു
ആഹ് അപ്പം പിന്നെ ഇങ്ങനെ വ്യത്യസ് സ്തമായ പച്ചക്കറികളായിരിക്കും അല്ലേ കൊടുക്ക
ആ അതെ അതെ അതെ അതെ അവിടെ ടീച്ചേഴ്സ് ആണേലും ഞാനാ ഇത് ഇതൊന്നും കൊണ്ടിരത്തില്ല മീനും എറച്ചിയൊന്നും അവിടെ ടീച്ചർമാരും കുട്ടികളും എല്ലാം ഒന്നിച്ചിരുന്നാ കഴിക്കുന്നത്
ആ അത് ശെരി അപ്പൊ എന്തായാലും കാണുവല്ലോ
അതെ അതെ നമുക്ക് അങ്ങനെ കൊടുത്ത് വിടാനും പറ്റത്തില്ല
പറ്റത്തില്ല ആഹ്
എന്തേലും മൊട്ടയൊക്കെ ആണേലും ഞാൻ പറയും മൊട്ടയൊക്കെയാണെലും കൊ അപ്പൊ ടീച്ചർ പറയും മണവാ കൈയിലെ
പച്ചക്കറി കറിയും ഇങ്ങനെ തോരൻ എല്ലാം വെച്ച് കൊടുക്കുവരുക്കും അല്ലേ ഉം
ക്കെയാ പിന്നെ കൊടുക്കുന്നെ പിന്നെ വീട്ടിൽ വരുമ്പോ കഴിച്ചോളും വീട്ടിൽ വരുമ്പഴേ വൈകുന്നേരം വരുമ്പോഴേ എന്താ അമ്മേന്ന് ചോദിച്ചോണ്ടാ വരുന്നത്
ആ വൈകുന്നേരം വന്ന ചായ ഇണ്ടാക്കോ?
ആ ചായ പിന്നെ രാവിലെ നമ്മള് ഈ ഒണ്ടാക്കുന്നത് കാണുമല്ലോ അപ്പ ഇന്നിപ്പോ ചപ്പാത്തിയായിരുന്നു അപ്പൊ പിന്നെ അത് വൈകുന്നേരം വരുമ്പോഴ്
കഴിക്കും ആണോ? അപ്പൊ രാത്രി എന്നാ ഫുഡ്?
ചോറ് തന്നെ പിന്നെ ചിലപ്പോഴാണേൽ കപ്പയക്കെ വാങ്ങിക്കുവാണെങ്കിൽ കപ്പ വേവിച്ചു അതൊക്കെ കഴിക്കും രാത്രി എന്തായാലും ചോറാ കഴിക്കുന്നേ ചെലപ്പോഴൊക്കെ മാത്രേ ഉള്ളൂ ചപ്പാത്തി അഹ് കൊടുക്കാം
മഴയുണ്ടവിട?
ഇല്ല നല്ല വെയിലാ അവിടെയോ മഴയാണോ?
ഇവിടെ ഒരു ഞായർ തിങ്കള് പിൻ ആ, ആ ഒരു ദിവസങ്ങളിൽ ചൊവ്വ ആ ഒരു ദിവസങ്ങളിലുള്ള നല്ല വെയിലായിരുന്നു
വെയിലായിരുന്നു എന്നു
നൽ ആ അന്നേരം നല്ല ലായത് കൊണ്ട് തന്നെ തുണിയൊക്കെ പെട്ടെന്ന് ഒണങ്ങി ഇന്നിപ്പോ ഇ ഇന്നലെയും ഇന്നു ആയിട്ട് ബുധൻ മുതലേ ചെറിയൊരു മഴ പിടിച്ചിട്ട്ണ്ട് അതിന് വെല്യ തെളിച്ച ഇല്ല ആകാശൊന്നും വല്യ തെളിച്ചം കാണുന്നില്ല ഒണങ്ങാനെല്ലാം പാടായിരിക്കും അല്ലെ തുണിയെല്ലാം ഡ്രെസ്സെല്ലാം അതേല്ലേ ഒരു സ്ഥലത്ത് അങ്ങനെയാ കുട്ടികൾ കൊറച്ച് നല്ലത് തന്നെ ആയിരി ണ്ടാവാ
ആ ഇല്ലല്ല ഇവിടെ ഇപ്പ ര
ആ ആ ആ അതെ റെയ്ഞ്ചിന്റെ വര്ന്ന്ണ്ടാ റെയ്ഞ്ച് കിട്ട് കേക്ക്ന്ന്ണ്ടോ ഞാ
ആ അതെ അതെ അതെ ഹലോ കേക്കാം
ഹലോ
അ അതെതെ വേറെ
വേറെന്നാ ഇങ്ങനെ ഭക്ഷ് ഭക്ഷ് ആ കേൾക്കാം ബ ക്ഷണണ്ടാക്ക മക്കളെ നോക്കാ ഇതെല്ലാം തന്നെ പൊറത്ത് ജോലി ഇല്ല പൊറത്താ പൊറത്താ പൊറത്താന്ന്
ഉം ഉം ഉം
ആ അതെ ജോലിക്ക് പോക്ന്ന്ണ്ടോ
ഇല്ല ഇല്ല വീടല്ല കാര നമുക്ക് ആ സമയത്തേ തിരികെ ആ മുമ്പ് ജോലി ഒണ്ടായ് ന്നു ഇപ്പ ഇല്ല ഇപ്പ ചെയ കാരണംന്ന് വെച്ചാ പിള്ളേര് മൂന്നര ആകുമ്പം വരും സ്കൂള് വിട്ട്
വരും ആ അന്നേരം പിന്നെ ആ ബുദ്ധിമുട്ടാവും അല്ലെ
അഞ്ചഞ്ചര വരെ അല്ലേ മിക്ക സ്ഥലങ്ങളിലും ജോലി ഒള്ളത് പിന്നെ അത് കഴിഞ്ഞക്കെ പിന്നെ വരെ തീല്ല അതാണ് കുറിച്ച് ഉം അതുകൊണ്ട് പിന്നെ ജോലി കൊറച്ചുടൊക്കെ ആയിട്ട് പൊറത്തേക്ക് ജോലിക്ക് പോവാന്ന് വെച്ചിരിക്കാര്ന്നു
നിക്കുന്നത് ആ ആ ആ അഹാ കുട്ടികള് വണ്ടിയിലാന്നോ സ്കൂളി പോക്കെല്ലാം നടന്നിട്ടാ
പുള്ളിക്കാരി ആയുള്ളൂ അതിന് ആഹ്
ആ ആ
എല്ലാ സ്കൂള്സിനും ആക്കി കൊണ്ടു വിടും പിന്നെ ആ ആ മിക്ക സ്കൂൾസിനും ഇപ്പോണ്ട് കൊണ്ടു വിടുകാണ് നമ്മൾ ഈ മഴയെ ഒക്കെ നനഞ്ഞു പോവും മഴക്കോട്ടൊക്കെ വലിയബു ബുദ്ധിമുട്ടാ പിന്നെ തന്നെയല്ല കൊണ്ട് വിടുമ്പോത്തേക്ക് താമസ തിക്കും നമ്മള് ഈ സ്കൂളി കൊണ്ടു വിടുവാണെങ്കി ഒന്നൂടെ താമസിക്കും ആ സമയം സ് സ്കൂൾ ബസ് വരുവാണെ കറക്റ്റ് എല്ലാ പരിപാടിയും തീർത്തു നമുക്കങ്ങ് ഇടാം
പോവാം അപ്പ സ്കൂൾ ബസ്സില എല്ലാ നടന്നിട്ട് കൊണ്ടാക്കല് എങ്ങനെയാ
ആ സ്കൂൾ ബസിനാ പോന്നത് സ്കൂൾ ബസിനാ വിടുന്നെ ഉം ഉം ഉം കൊണ്ടു വിടാനുള്ള ദൂരവേ ഉള്ളൂ കൊണ്ടു വിടാനുള്ള ദൂരവേ ഉള്ളൂ പക്ഷെ നമ്മൾ കൊണ്ടു വിടുന്നില്ല
ഉം ആ അത് പിന്നെ
പിന്ന എന്തേലും വയ്യായ്ക വരുവാണെങ്കി അതെ അതെ
അ ആ അത് വല്ല്യ ബുദ്ധിമുട്ട് തോന്ന സ്കൂൾ ബസി പോക്പോ
അതെ അതെ അതെ ബുദ്ധിമുട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ആ നമ്മുടെ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും ആ കറക്റ്റ് ടൈമില് പിള്ളേരും റെഡിയാവും നമ്മുടെ കാര്യങ്ങളും പെട്ട പെട്ടെന്ന് റെഡിയാവും അല്ല
കൊണ്ട് വിടുമ്പോ ഒരു മെനക്കേടാ നമ്മക്ക് ബുദ്ധിമുട്ടാ കുട്ടിയെ കൊണ്ടാക്കണം
നമ്മള് താമസി
ഉം അതെ അതെ ആ ഹും
ഉച്ചിക്കത്തേക്കനാ ഇനി പണിയുണ്ടോ ഇനി പണിയുണ്ടോ അടുക്ക
ആ ഉ ക്ക് ചോറ് ചോറ് പണിണ്ട് ചോ റൊന്നും വെച്ചില്ലല്ലോ
ഉം ഉം ഉ മീനൊക്കെ വാങ്ങിക്കോ അതോ ഉണ്ടോ
മീന് ആ ഏന്തോ മീന് ണ്ട് മ ത്ത്യാന്ന് തോന്നു
ആ ഹാ വേറാരാ ആ ആ വീട്ടിലമ്മയൊക്കെയുണ്ടോ അതോ അമ്മേ അച്ചനൊക്കെ ഉണ്ടോ
ആ വീട്ടില് ഭർത്താവിന്റെ നാത്തൂമാര്ണ്ട് ഉപ്പ ഉമ്മ എല്ലാം പോയി
ഊം ഹും ഹും അപ്പം ഹെൽപ്പെയ്യാൻ ആൾക്കാരുണ്ട് വീ ട്ട്ല്
ആ അതെ നിങ്ങളൊറ്റക്കാ
ആ അതെ ഞങ്ങളൊറ്റക്ക്യാ
ആ അപ്പം പിന്നെ എല്ലാ പണിയുണ്ടാവ ലേ
എല്ലാ പണി നമ്മള് തന്നെ
ആ അത് ശരി ഇവിടൊരാള് അടി ക്കുമ്പം ഒരാള് തൊടക്കും
ആ അത് നല്ല കാര്യ പക്ഷെ ഒരു കാര്യണ്ടത് നമ്മള് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് പോണം കൊയ്പില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെലോട്ത്തൊക്കെയാണെങ്കി ഓ ഓര് ഞാനത് ചെയ്തു അല്ലെ ഓര് ഇനി അവള് ചെയ്യട്ടെ എന്നുള്ള
ആ അ ആ അങ്ങനൊന്നില്ലേ ഇപ്പം ഒരാള് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരാള് കറി വെക്കും അങ്ങനെ
കൂട്ടുകൂടുംബാ അല്ലേ
ആ കൂട്ടുകുടുംബാ പിന്ന
ഉം അതെ വിടുകളിൽ മാത്രേ ഉള്ളൂ അ ങ്ങനെയൊക്കെ കാണാനുള്ളൂ സത്യം പറ ഇപ്പം ഞങ്ങളുടെ ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള ഫാമിലീസാ ഇങ്ങനെ ഒത്തിരി കൂട്ടു യായിട്ടൊന്നും ഇൽ ല്ല ഇല്ലല്ല ഈ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇ ഇല്ല അത് ശരി ആ ആ ആ അങ്ങനെയാ
ഇപ്പൊ ഞാൻ ഇവിടെങ്കിൽ ഹസ്ബന്റിന്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടായോ
ആ എല്ല ഇപ്പൊ അതെയാ ആ ആ പിന്നെ കേൾക്കാവോ?
ഏ ഇവിടെ അങ്ങനെയാ ഈ ഒരു ഏരിയേല് ആ കേൾക്കാം ഈ ഒരു ഏരിയ നമ്മളിപ്പോ രണ്ട് പിള്ളേരാന്ന് കല്യാണം കഴിച്ച് വന്ന മൂത്തയാള് ഒന്നെങ്കി മാറി താമസിക്കും വേറെ വീടെടുത്ത് താമസിക്കും. അല്ലെങ്കിൽ വേറെ വീട് വെച്ച് അവര് അല്ലെങ്കിൽ എളേയാള് അവർക്ക് വേറൊരു ഫാമിലി ആയിട്ട് അവരങ്ങനങ്ങ് ജീവിക്കും. ഇവിടെ ഈ ഒരു ഏ ജില്ലയിലെ അങ്ങനാ
അങ്ങനെ അപ്പൊ നിങ്ങള് ഇപ്പോ മാറി താമസിച്ചിട്ട് കൊറേ വർഷായ
ആ കുറേ വർഷമായി. അനിയൻ കുടുംബത്തെ ഞങ്ങള് വേറെയാ അങ്ങനെയാ
ആ അത് ശെരി ആ ആ ആ
അവർക്കാണോ ലാസ്റ്റ് ഈ കുടുംബ ആർക്കാണോ കൊടുക്കുന്നെ അവര് വേണം ആ അച്ഛനേും അമ്മയും ഒക്കെ നോക്കാനായിട്ട് നമ്മ നമ്മള് നോക്കും നോക്കുന്നില്ലെന്നല്ല ചെലവ് നമ്മള് കൊടും അവർ ഇങ്ങട് വരും
ആ, അത് ശരി.
കൊടുക്കുന്ന ആരാണോ അവരാണ് കൂടുതലായിട്ടും ആ കുടുംബത്തിൽ ഉത്ര ഇതായിട്ട് നോക്കണ്ടേ
ഏറ്റെടുക്കണത് അത് ശെരി.
ഇപ്പൊ ഞാനിപ്പോ അവിടെ കേട്ടപ്പോഴേ നാത്തൂന്റെ ഈ നാ ദൂരമുണ്ട് കേട്ടോ പക്ഷെ അവരും ചേർ എന്ന്ട്ട് ചേട്ടന്റെ പെങ്ങളും ഉണ്ട് അവരും കല്യാണം കഴിച്ചിട്ട് അവര് വേ കൂടുമ്പോ അങ്ങനെ
ആ അത് ശെരി ആ ആ ഇവിടെ നമ്മളടുത്ത് അങ്ങനെ തന്ന ഒരുമിച്ചച്ച് പിന്നെ ഓരോ വീട് വെക്കുന്ന ആൾ അനുസരിച്ചിട്ട് മാറി മാറി പോകും
മാ മാറ അതെ അതെ മാറി മാറി
ആഹ് വീട് വ ക്കുന്നത് വരെ എല്ലാവരും ഒരുമിച്ചിട്ട് നിൽക്കും അതിന് ശേഷം മാറി മാറി പോകും ഉ വേറെന്താ എനക്ക ഒരു കോളി ന്നിട്ട് ഞാൻ വിളി
ഓക്കെ ഓക്കേ ഓ